ഹലോ എന്തൊക്കെയണ്ട് വിശേഷം സുഖം ല്ലേ
ആ സുഖാണ് എന്താണ് അവിടത്തതൊക്കെ വിശേഷം ഇല്ല ഉറങ്ങിട്ടന്നല്ല മക്കള് ഫുട്ബോള് നല്ലാത കാണണ്ട് പരിപാടിയ
ആ...
ഹാ അപ്പൊ കൊറച്ചരം കാത്തിരിക്കാൻ വിചാര്ച്ചിട്ട് കിടന്നിട്ടില്ല
ആ
ആ ഭക്ഷണക്കെ കഴിച്
ഉം
ഭക്ഷണം കൊടുത്ത് അപ്പ ഉറങ്ങാൻ പോകുന്ന തിരക്കിലാണ് അപ്പൊ ഫോണ എടുത്ത് നോക്കിയതാണ് അവിടെ മഴൊക്കെ ഇണ്ടാ
ആ മഴക്കുണ്ട ഇവിടെമഴ പെരുമഴ ണ്ടായിന്ന് ഇപ്പ മഴയൊന്നുംല്ല
ആ ഇവിടെ അതെ ഉ മൂന്നാള് ആരൊക്കെ പഠിക്കാന് ഏ രണ്ട് ആണ് ഒരു പെണ്ണും അവിടെ മക്കളൊക്കെ ഇണ്ടാ ഉ
നാല് നാല് മക്കളുണ്ട് മൂന്നാണും
ആ മോള് ചെറുതാണ്
ആ ചെറുത് ഒരു വയസ്സായി
അതെ ആ മുത്തരൊക്കെ എത്രലാ പഠിക്ക്ണ്
പ്ലസ് ടു
റൈഞ്ച് പോണ്ട
ഇല്ല ഇല്ല ഇവിടെ റൈഞ്ചിന് പ്രശ്നൊന്നുല്ല
അതെല്ലേ ആ ആ മൂത്തോര് എത്ര ക്ലാസ്സിലാ പഠിക്കണ്
മൂത്തത് പ്ലസ് ടു കഴിഞ്ഞു ആൾ വന്നീൽ
അതെ ആഹ അയ്ശരി അപ്പൊ മക്കളൊക്കെ സ്കൂളിൽ പോയ ഒറ്റക്കായിരിക്കുംലെ
ആദ്യത്തെ ഒരു പ്ലസ് ടു കഴിഞ്ഞു അതിൽ ഒരു എ പിന്നെ മൂത്തോല് കോഴ്സ് ചേർന്ന് അടുത്ത മാസം തുടങ്ങുള്ളൂ ഓൻ ഇവിടെ വീട്ടിലുണ്ടാവും
ആഹ അതെ ആഹ് അയ്ശരി ആ ഇന്ന് ഭക്ഷണം മ്മ് മ്മ് ഏഹ് മീൻകറി ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു ഉം ഞനും ഇന്റെ ഉമ്മനെ ഹോസ്പിറ്റൽ പോയിട്ടുണ്ടായിരുന്നു ണയ് ഇമ്മക്ക് കണ്ണ് ഡോക്ടറെ എടുത്തക്ക് കണ്ണ് കണ്ണ് ഉം കാണില്ല ചെറുതായിട്ടയ് അപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോ തിമിരണ്ട്
ആഹ് തിമിരത്തിന് എന്തെല്ല പ്രേമഹം പ്രേഷ് അങ്ങനെ എന്തേലുണ്ടോ
ആഹ് ഷുഗർ ആഹ് ഉണ്ട്
ണ്ടായാൽ വെരും
ഏഹ് ആഹ പിന്നെ ഉമ്മാടെ ഉപ്പാക്ക് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ പാരമ്പര്യന്നും പറയാലോ
അതെ
ഉം
ഹോസ്പിറ്റല കാണച്ചപ്പോ എന്താ പറഞ്ഞെ
ഹോസ്പിറ്റൽ ചെന്ന് ആടെ ഡോക്ടറെ ഒക്കെ കണ്ടപ്പോ ഒരു മണിക്കൂർ മരുന്ന് തുള്ളി മരുന്ന് കണ്ണിൽ ഉറ്റിച്ചിട്ടിരുന്നു എന്നിട്ട് ഡോക്ടർ കണ്ടു അപ്പൊ വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അവിടെ പറഞ്ഞു ഞരമ്പിന്റെ ഡോക്ടറെ കാണിക്കണംന്ന് അതോ ഉ കണ്ണിന്റെ സ്കാനിങ് ചെയ്തു അപ്പൊ ഞമ്മള് ഷുഗർ എത്ര ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ണിനെ എത്ര ബാധിച്ചിട്ട് ക്കണ് എന്ന് നോക്കാൻ വേണ്ടിട്ടുള്ള ടെസ്റ്റ്
അതെ ആഹ് ഷുഗർ നല്ലവണ്ണം കൂടികഴിഞ്ഞാലാണ് തിമിരം വെര അങ്ങനെ തിമിരം വന്ന് കഴിഞ്ഞപിന്നെ കണ്ണ് കണ് കാഴ്ച്ച കുറെ കഴിയുമ്പോ നഷ്ടം നഷ്ടപ്പെടും പിന്നെ കണ്ണിൽ പൊക ഇട്ട് മൂടിയ പോലെ ആകും അങ്ങനെയാണ് ആഹ ചേലോൽകത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഫലം കിട്ടിയവരൊക്കെ ഉണ്ട് ചിലർക്ക് ചെയ്യാൻ പേടിയാവും ക്യാമ്പ് വഴിയൊക്കെ ചെയ്യുമ്പോളൊക്കെ
ആ ആഹ അല്ല അപ്പൊ പ്പാട് സ്കാനിങ്ങ് ചെയ്തപ്പോ അതിൽ കൊഴപ്പൊന്നുമില്ല പറഞ്ഞു
ആഹ ആഹ് പിന്നെ ആ റിനു ഇന്ന് നാട്ടിൽ വന്ന്ണോ
ആ അത് നാട്ടില് വർക്ക് ചെയ്യാണ് ങ്ങാട്ട് ഓഡിറ്റോറിയത്തിൽ മാനേജർ ആയിട്ട് വർക്ക് ഏഹ് ഉം അവിടെ ഇവിടെ എങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്യണ
ന്നെയാണ് കുക്കിങ്ങിന്റെ ജോലിയാണ്
അതെ ആഹ ശരി ആഹ് ഏ ആ് പോവാ
ട്രിപ്പോക്കെ പോവാറുണ്ടോ ഫാമിലി ട്രിപ്പോക്കെ പോവാറുണ്ടോ
ആ യാത്ര പോയിട്ടില്ല യാത്ര കുറച്ചായിക്ക്ണ് പോയിട്ട് വെക്കേഷനിലൊന്നും പോയിട്ടില്ല നല്ല ചൂടല്ലേ
അതെ അതെ ആ ഞങ്ങളെ സമയത്ത് എഹ് ഗ്യാസിന്റെ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങൾട്രിപ്പ് പോയത് എറണാകുളത്ത് ആ എറണാകുളത്തക്ക് പക്ഷെ ഞങ്ങള് ഗ്യാസ് ഇല്ലാത്ത കൊണ്ട് അവിടെ ഫുഡ് ഇല്ലാത്തത് തൊന്നും ഞങ്ങൾ അറിയില്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് ട്രയ് ട്രെയിൻ ചെന്നെറങ്ങി ഫുഡ് നോക്കി നമ്മടെ ഗ്യാസട്ട് കൊറെ ഇത് അടച്ചിട്ട്ക്കണു അങ്ങനെ കൊറെ കൊറെ അടച്ചിട്ടിട്ട് നോക്കുംപ ഞങ്ങള് അവിടുന്ന് വേറെ ങ്ങള് ബ ബസ് കേറി അങ്ങനെ കൊ ഫോർട്ട് കൊച്ചി വന്നിറങ്ങി അവിടുത്തെ ഭക്ഷണംക്ക കഴിച്ച്
പെട്ടെന്ന് ഒരു ഗ്യാസ്
ആ ഒരു അങ്ങനായില്ല അതവിടെ ചോക്കുമ്പോ ഒരു എരിം പുളിം ഇല്ലാതൊരു കറിയൊക്കെ പാഴ കൂട്ടിട്ട് ഒരു ചോറ് കഴിച്ച് ഒരു മോനാണ് ക്ക്‌വേണ്ടെ ക്ക്‌ കണ്ടാ തന്നെ ചർദിക്കാൻ വന്ന് എനിക്ക് വേണ്ട പറഞ് അപ്പൊ അവർ ക്ക്‌ അവര് വിളിക്ക്‌ നൊക്കിയാല അവര് വിളിക്ക്‌ വാങ്ങി കൊടുത്തു അങ്ങനെ ടക്കെ ചുറ്റിഅടിച്ച് കണ്ട് പിന്നെ വാട്ടർ പെട്രോൾ കേറി ബോട്ടിൽ കേറി അങ്ങനൊക്കെ കൊറേക്കെ കറങ്ങി എല്ലാടും കണ്ട് വൈകുന്നേരം തിരിച്ച് ട്രെയിനിൽ പോരേം ചെയ്ത്
ആഹ് ശെരി ആഹ് പോവുമ്പോൾ ട്രെയിന്
മൂന്ന് ലക്ഷം
അത് ശെരി ഞങ്ങൾ ട്രെയിനെ പോവാ
ആ ഞങ്ങള് ബസ്സിന് പോ ബസ്സിന് പോയിട്ടില്ലേ ബസ്സിന് ഇതുപോലെ ഇമ്മടെ അടുത്തതേ സ്ഥലത്തേക്ക് പോയിട്ടേക്ക് ചർ ബസ്സിൽ പോണ ആൾ തന്നെണ് പക്ഷെ എങ്കിലിക്ക്‌ തല കടയാ ചഛർദിക്കാനൊക്കെ വരാ ഈ കുട്ടികളുടെ ഒക്കെ പോകുമ്പോ നമ്മള് ക്ഷീണിച്ചാല് കുട്ടികളെ നോക്കാൻ കഴിലല്ലോ അപ്പൊ എനിക്ക് ട്രെയ്ൻല് പോകുമ്പോ ട്രെയിനിൽ പോകുമ്പോ എനിക്ക് ഭയങ്കര നല്ല ചുഖാണ് കുത്തികൾക്കൊന്നുല്ലാെ നല്ലം പോലെ പോകാനും ഉടനൊക്കെ പറ്റും അപ്പൊ അങ്ങനെ ട്രെയിനില് പോയി അപ്പൊ ഒരിക്കൽ പോയിക്ക നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആര് ഒരുപാട് കാലങ്ങക്ക് ശേഷാണ് ട്രെയിനിൽ പോണത് ചെറുപ്പത്തിലാണ് ഞാൻ ട്രെയിനിൽ പോണതന്നെ മൂന്നാം ക്ലാസ്സിലോ ന ഇത്ര പഠിക്കണ സമയത്ത് പിന്നെ പോണത് ഇപ്പ ഞാൻ പൊട്ട ട്രെയ്ന് ല് പോണത് ഇപ്പൊ ഒരു രണ്ടു വർഷം മുന്നേട്ടേ പിന്നെ ട്രെയിനിൽ പോണത് അങ്ങനെ ആ ഇന്നതെപോലെ നംമ്പർ ഇതുപോലെ അങ്ങോട്ട് ട്രെയിനില് പോയിട്ട് ഭയങ്കര തിരക്കായിട്ട് വെക്കാൻ പോലെ ഒരു ശ്വാസം വിടാനൊക്കെ സ്ഥലംല്ലാഞ്ഞിട്ട് അങ്ങനെ അടങ്ങറായിപ്പൊ അവര്ഞ്ഞു പിന്നെ ട്രെയിനാനില്ല അത്ര ബുദ്ധിമുട്ട ബുദ്ധിമുട്ടാണ് പറഞ്ഞു അങ്ങനെ നമ്മള് അവിടേ പോയ് ക്ക നല്ല അങ്ങനെ ട്രെയിൽ കേറിനോക്കിയതാണ് അവരാ സീറ്റ് കിട്ടിയപ്പോ നല്ല സുഖായ സീറ്റ് കിട്ടി നല്ല സുഖക്ക ആയ് പോയി അപ്പ കുട്ടികൾക്ക് നല്ലഷ്ടായി പറഞ്ഞു ആ ഉള്ളിലെ മനസ് സുഖാണ് ഛർദ്ദിക്കാനും വരിലല്ല സുഖല്ലേ കുത്തികൾക്കൊന്നും ചല്ലതുകൊണ്ട് അങ്ങനെ ആ ട്രെയിൻ യാത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്
ശെരി ആ അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴേ നേരത്തെ ബുക്ക് ചെയ്യണ
ഇല്ല ഞങ്ങള് അങ്ങനെ മുൻകൂട്ടിട്ട് ട്രിപ്പ് പോണന്ന് ഞങ്ങള്ൾ കരുതലില്ല ഞങ്ങള് ചില സമയത്ത് ഇങ്ങനെ നമുക്ക് പോയാലോ അങ്ങനെ ഇപ്പോഴ് പോവല്ലേ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും ആ നമുക്ക് പോവാന്നുള്ള നിലവിലക്ക് അങ്ങനെ അപ്പൊക്ക അപ്പ ചെലപ്പം പുറപ്പെടും ചിലപ്പോ എന്ത് ചെയ്യും ആന്ന നാളെ നമുക്ക് പോവാകര്തും അങ്ങനെണ് ഒരുങ്ങിട്ടും പോണം അപ്പ നമ്മള് പിന്നെ ട്രെയിന്റെ ടിക്കറ്റടുത്ത് പോയിട്ട് ടിക്കറ്റ് വേണം പറഞ്ഞാൽ അപ്പൊ അവിടന്ന് ഓര് തരും അപ്പൊ അവ അവര് രുമ്പാ അങ്ങട്ട് കേറ്ക പോവന്നെ
ആ അത് ശരി
പിന്നെ ബുക്കെയ്തിട്ടൊക്കെ പോണം ബുക്കെയ്ത് പോകുമ്പൊ നിച്ചം വേണം
ആ അതെ ആ ശരിയാണ് ആ ഓരോ സമയത്ത് ട്രെയിന് ഉള്ളത ആ ഒക്കെ അറിയണല്ലേ
ആ കംപാർട്ട്മെന്റും പിന്നെ ബോഗി ച്ചം വാനം ചെൽപ്പം ബുക്ക് എയ്താല് നമ്മള് ബുക്കെയ്ത സീ കുഴപ്പില്ലല്ലരും അവക്ക് പ്രയാസമല്ല നമ്മെ സീറ്റ്ൽ വരുമ്പോക്ക ട്രെയിനിൽ പോയാല് ബസ്സൊക്കെ നമ്മക്ക്‌ നിക്കാൻ വേണ്ടി പറയും ട്രെയിനൊക്കെ നിൽക്കാൻ പറയാൻ പറ്റൂല്ലല്ലോ
ആ അതെ അതെ ആ അ ശരിയാണ് ആ
ട്രെയിന് ഇഷ്ടം വന്നു സീറ്റ് കിട്ടി അപ്പൊ പിന്നെ അങ്ങനെ പോയി ഞാൻ അവര് പറയിം രാവിലെ പറിം പിന്നെ പേടിയാണ് അങ്ങനെ പലേതും പർ പലടത്ത് പലതും പറഞ്ഞ് കേൾക്കുമ്പോളൊക്കെ
ആ ശരിയാണ്
ഇഷ്ട വന്നാണ്
ഉം
ട്രെയിനില് കൊറെ ദൂരക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ സ്ഥലങ്ങളൊക്കെ കാണും ചെയ്യാ ഒരു ഒന്നില്ലല്ലോ
ഉ ആ
അങ്ങനെ പോവല്
അ ആ
അങ്ങനെ യാത്ര ജീവിതത്തിൽ അതിച്ചട്ട ഇങ്ങനൊക്കെ യാത്ര എപ്പോഴാണ് ചെയ്ത് തുടങ്ങിക്ക്ണ ത് ഇതിന് മുന്നോന്നും യാത്രക്ക്‌ എങ്ങോട്ടും പോയിരുന്നില്ല
അന്നമ്മള് വീട്ടീന്ന് ചോയ്ച്ചാലൊക്കെ പറയും കല്യാണം കയ്യട്ടെ പോ
ആ കല്യാണം കയ്ഞ്ഞപ്പ ഫുൾ ട്രിപ്പ് അത്ര ദൂരന്നും പോകൻവേരെ നടക്കൊന്നും പോകണ്ട പോണത് പേടി അങ്ങനൊക്കെ അങ്ങനെ പോകൂല അങ്ങനെ ബസ്സില് ഇതുപോലെ കുട്ട്യാൾ ഇണ്ടാകുമ്പോ ഓലെ വ്യാറ മൂടായിമം അങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് പോയിത് പിന്നെ കൊലങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോ ചെറിയ ൾ ണ്ടായപ്പോഴാണ് ഈ ട്രിപ്പ് പോകലൊക്കെ ഉണ്ടായത്
ആ കുട്ടികളൊക്കെ ഒന്ന് വലുതായപ്പോ പിന്നെ
ആ മറ്റേത് ചെർ ചെറ്യെ കുട്ട്യേളൊക്കെ ആകുമ്പോ ഓരെ നോ ആള് വാണ്ടേ
ആ അയ്യ് ശരിയാണ് ആ ആ അതെ അതെ
ഇപ്പൊ പിന്നെ ചെറിയ മോൾ ആയപ്പോഴാന് മൂന്നു നാല് അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് പിന്നോ ട്രിപ്പ്‌ പോകൻ ഒക്കെ തുടങ്ങിയത്
ആ ആ ആ അതെ
ഇപ്പോ പിന്നെ ണ്ട് പക്ഷെ പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ ഗ്യാസ് ഇല്ലായി ഒരു കടല്ലായും അങ്ങനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലൊക്കെ ആയപ്പോ പോവാൻ പറ്റീല്ല
ആ ശരി ആ ആ ആ ഞങ്ങള് ഇതിന്റെ മുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ ഞങ്ങള് ഇവിടെ കോട്ടക്കുന്ന് അങ്ങനെയൊക്കെ പോയിട്ട് ഉണ്ടാരുന്നു
ആ അങ്ങ് കൊറെ മുന്നെ പോയി കൊറെ സ്റ്റെപ്പക്കെ ള്ള
ആ ആ ആ അതെ അത് കുന്നത്ത്
അവിടെക്കങ്ങനെ കൂറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്
ഏഹ്
ഇവടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്
എവിടെ
കോട്ടക്കുന്ന്
ആ് കോട്ടകുന്ന് വന്നിക്കണ് മലപ്പുറത്തല്ലേ
ഉം
ഉം അപ്പം അവിടൊക്കെ അവിടെ അന്ന് വന്നപ്പോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ അവർക്ക് വീണ്ടും വരണം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉം പിന്നെ നല്ല ചൂടായ കാരണം പിന്നെ വരാൻ പറ്റിട്ടുണ്ടായിരു ന്നില്ല ഉം ആഹ് ആ
ഇപ്പൊ ഫ്രീയാണോ പുള്ളി
ഞാന് ഹൗസ് വൈഫ് തന്നാണ്
ല്ല മക്കള് വരുവോളങ്ങക്ക് കൂട്ടാണ് ഫ്രണ്ട്നോട് സംസാരിച്ചിക്കാന് ടൈമുണ്ടോ
ഉം ആ അവരിപ്പം ഇല്ല ഇവിടെ വീട്ടില് തന്നെയണ് അവര് ഹാളില് ലൈറ്റിട്ടിട്ടേ അവിടെ ഇരിക്കയാണ് ആഹ് അപ്പൊ കൊറച്ച് ടൈമിലിങ്ങ് ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഫോണെടുത്തിട്ട് കോളെയ്യും ചെയ്യാലോന്ന് വിചാരിച്ചിട്ടുണ്ട് മെസ്സേജോക്കെ നോക്കണ്ട് ഒരു മോള് ഉറങ്ങു ചെയ്തേക്കണ് ശെരി